ഹലോ ആ കേ- കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ
ആ
ആ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ
നല്ല സുഖം കൊഴപ്പില്ല
ക്കെന്ത് പറയന്ന്
കുഴപ്പില്ല പറ
ആ ഉം എന്തൊക്കെയാണ് പഠിക്കാനൊക്കെ എങ്ങനെയാണ് മക്കള്
കൊഴപ്പില്ല മൂത്തോള് കുറച്ച് ബാക്കിക്കാണ് ആ ബാക്കിയുള്ള രണ്ടാളും കൊഴപ്പില്ല മുത്തോള് ഇപ്പോ ഏഴിക്കാണ് ഇപ്പോ ഏഴില് ഒരാള് നാലിലും ഒരാൾ മൂന്നിലും
ആഹ പിന്നെ നിങ്ങള ആരെങ്കിലും പത്തോ പ്ലസ്ടു അങ്ങനെ എന്തെങ്കിലും എഴുതാൻ നിക്കുന്നുണ്ടോ
ഇല്ല ഇവിടൊന്നും അങ്ങനെയില്ല ഇവിടെ എന്റെ അമ്മായിയുടെ മരുമോള് എഴുതുന്നുണ്ട് അവര് പെട്ടെന്നോളെ ഹസ്ബൻഡ് മരിച്ച് അമ്മായിന്റെ മരുമോള് അപ്പോ പത്തും പ്ലസ് ടു ഒക്കെങ്ങനെ എഴുതി പ്ലസ് ടു എഴുതി കഴിഞ്ഞാന്നറിയില്ല പത്ത് കഴിഞ്ഞിങ്ങ
ആഹ
ഇതിന്റെ ഇടയിലൊരു കടയിലൊക്കെ ജോലിക്ക് പോയിരിന്നു അങ്ങനെ അയ്‌ന്റെ ഇടയിൽ പഠിക്കൂ ചെയ്യും അങ്ങനെ
അത് എന്താന്ന് ചോദിച്ചാല് ഈ ക്ക്‌ അന്ന് നമ്മുടെ കാലത്തൊക്കെയെന്ന് പറഞ്ഞാല് നമ്മുടെ ഫാമിലി പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കെട്ടിച്ചു വിടുന്നൊരിതായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഫാമിലിയ അതിന് സപ്പോർട്ടല്ല ഇന്ന് എന്തെങ്കിലും ഒരു മക്കളെ പഠി പഠിച്ചിട്ടെന്നെ വിടുക എന്തെങ്കിലും ഒരു കൈ തൊഴിൽ ആക്കിയിട്ട് അതെ ഞാൻ ആരുടെ മുന്നിലും കൈ നീട്ടണ്ടത് അവസ്ഥ വരൂല ഏ
നമ്മളെ നമ്മളെ നമ്മളെ ആൾക്കാരൊ അത് അന്ന് അത്ര കാര്യാക്കി എടുത്തൂല്ല അവര് പ്രായമുള്ളവര് പ്രായമുള്ളവര്
ഇപ്പൊ നമ്മൾ ഈ ഒരു ഗതികേട് അപ്പൊ ആ മാഷാ അള്ളാ കുഴപ്പം ഇല്ലാതെ പോകുന്നുണ്ട് എന്തോ പിന്നെ എങ്കിലും നമ്മക്ക് എന്തെങ്കിലും ആവിശ്യത്തിന് അവരുട് ചോദിക്കാൻ- പിന്നെന്നു പറന്നാൽ താരത്ത അളൊന്നും അല്ല ഇങ്ങനെ നമ്മളു ചോദിച്ചാൽ തരും ഇങ്ങനെ ചോദിക്കണ്ട എനിക്ക് ഒരാളോട് എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് - ആ ഇതാണ്
ഞമ്മക്കൊരു ഒരു ഹെല്പ്പിന് എന്നുള്ളതല്ലാതെ അവർക്കൊരു ഹെൽപ്പാണ്
യ് പിന്നൊരു ജോലി അതൊന്നും നമ്മക്ക് കൊണ്ട് ആവുല്ല അങ്ങനെ ചെയ്യുന്നവരുണ്ട് പക്ഷെ അതൊക്കെ നല്ലെ ന്തുവാണോ രാവിലെ എ ല്ലാ പണികളും ഒരുക്കി പോണം പിന്നെ എത്തുക എപ്പഴാ അഞ്ച് ഞ്ച് മണി അഞ്ചരയൊക്കെയാകും എന്തെങ്കിലും ടീച്ചിങ്ങോ അല്ലെങ്കി വേറെ എ
അതെ ഈ ഒറ്റയ്ക്കൊക്കെ ആണെങ്കി സുഖാണ് നമുക്ക് ഒന്നും നോക്കണ്ട എന്തെലുവൊക്കെ കാട്ടിക്കൂട്ടാം രാവിലെ ഇവിടെ അല്ലെ നമ്മളെല്ലാരും ഉണ്ടാകുമ്പോ ഓ മക്കള് മക്കടേത് വല്ല്യ പ്രശ്നവില്ല ഞാങ്ങനെവിചാരിക്കും ആ ഉമ്മ അപ്പ അങ്ങനെയൊക്കെയാകുമ്പം നമുക്ക് അവർക്ക് അവര് ഉണ്ടാക്കാണെങ്കിൽ വെല്ലോ ഉണ്ടാക്കി ളുപ്പവാണ് മറ്റേതാകുമ്പോ അവരവരുടെ ഇഷ്ടം പോയി എല്ലാം കേക്കും പിന്നെ വൈകുന്നേരം നോക്കിയാമതി അ ഉം ഉം ഇപ്പോ നമ്മള് പോവാണെങ്കില് നമ്മള് ഇവിടം വിട്ട് പോകുമ്പോ പിന്നെ വർഷങ്ങള് ഇവിടെ ഇല്ലെങ്കിലൊന്ന് വന്നിട്ട് ണ്ടാക്കിക്കും വല്ലതും ഏച്ച് പോകാന്
എന്നാപോ സ്വർണത്തിനൊക്കെ നല്ല വെല കൂടുന്ന സമയമാണ് ഇപ്പൊ കല്യാണം അങ്ങനെ യുള്ള ഇതു കൊടുത്തിട്ടൊന്നും നടക്കൂല്ല..
ഇപ്പൊ എന്തെ എത്ര മക്കളാ രണ്ടാള കല്യാണം കഴിഞ്ഞ് ഒരാളെ അഞ്ച് പവന് കൊടുത്തിട്ടുള്ളൂ അപ്പൊ എല്ലാരും ഒരു അഞ്ചു പവന ഉള്ള ഈ അഞ്ചു പവൻ ഏ എന്റെ എത്ര നാളായി ആഹ അപ്പൊ അഞ്ചു പവന ഞാൻ പറയും ഒരു അഞ്ചു പവൻന്ന് പറഞ്ഞാല് ഈ അഞ്ചു പവനെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാരും സഹായിച്ചിട്ടാണ് അല്ലാതെ
നല്ല പണിയാണ് എല്ലാ ഉണ്ടാവൂല്ല ഏ അന്നത്തെ കാലത്ത് എന്നെ കെട്ടിച്ച കാലത്ത് ഇപ്പോരു ആ പതിനായിരം ഇരുപതിനായിരം ആ ഒര് ഇതാണ് റേഞ്ചാണ് ഒരു പവൻ സ്വർണ്ണ ഉള്ളിലൊള്ളു ആ ഇത്ര പവം വാങ്ങാ ഉം ഉം അന്ന് കൊറച്ചൊക്കെ നമ്മളേട്ത്ത് അധികം ഒന്നുല്ല നിങ്ങളേ ത്ത്ണ്ടോ നിങ്ങളെന്തെങ്കിലും
ഞാന് ആ പിന്നെ കൊറച്ച് മ്മ് എന്റെ ഹസ്ബൻഡ് വന്ന ആ സമയത്ത് തന്നെ എട്ത്തിരുന്നു കല്യാണം കഴിഞ്ഞ അഞ്ചാറ് മാസ
ആ നമ്മള് പിന്നെ ബുദ്ധിമുട്ട് വരാണെങ്കിൽ എട് ക്കല്ല എന്താ വിക്ക്ല്ല ചെയ്യാ
അതെല്ലേ
ക്കെ ചെയ്യാ കൊറച്ചൊക്കെ ഇങ്ങനെട്ത്ത് പോരുന്നുണ്ട്. ആ ഇട്ത്ത്ങ്ങനെ പൊന്നോണ്ടിരിക്ക ക്ഷേ ഇപ്പോ നടക്കുലല്ലോ ഓരോര്ത്തരു ബുദ്ധിമു അതോക്കെ ഹറാമാണ്
അതെ അത് പറഞ്ഞിട്ട് അന്ന്ത് അ അത് വിറ്റ് അത് പ വിറ്റ്
ഉം പക്ഷേ ഉം സാധനം വാണം പിന്നിം പിന്നെ നമ്മള് ഇപ്പതാ വി റ്റ് കഴിഞ്ഞാ പിന്നെ ആ സാധനൊന്ന് വാങ്ങൽ
ആ അത് നടണക്കൂല അതാണ് ഇപ്പൊ ആ ഒരു ഇത് നമ്മ ഇങ്ങനെ റൈറ്റ് കൂട്ണോട് ഒരിക്കലും നമക്ക് എത്തി പോകൂല നമ്മളാത്
അന്നത്തത്ണ്ട് കൊറച്ചൊക്കെ അത് എന്തെങ്കിലും ആ ആ അയിന് ഞാൻ പറായ്ണേ എന്തേം വന്ന്ട്ടേ ഏ ആള്പ്പം നാട്ടിലില്ല അപ്പോ വന്ന്ട്ട് ഏതോ എവിടെയെങ്കിലും ന്തെങ്കിലും സ്ഥലൊ എന്തെങ്കിലും ഇട് ക്കാനൊരു ഡബർ ഡബ്ബറ് തോ എന്തെങ്കിലുട്ക്കാൻ പറ്റാണെങ്കി അത് ചെയ്യാന്ന് അത്യാവശ്യ ഇടേണ്ട സാധനങ്ങളൊ ക്കെണ്ടെങ്കി അ ത് നമ്മളെട്ക്ക അല്ലാതെ ഇങ്ങനെ കുട്ക്കി കെട്ടി ഷോ മാലാക തൊക്കേണ്ടാവുല്ലേ ഇതോക്കെട്ത്ത്ട്ട് എന്തെങ്കിലും ഉ ചെയ്യുക പ്ലാനല്ല നിങ്ങളത് ഇനി എന്തെങ്കിലും ഉണ്ടോ
പിന്നെ വിറ്റേന് ശേഷം ഞാനിങ്ങനെ കുറക്കെ കൂടിട്ട് ഞാൻ പാതസൊരം എടുത്ത് പിന്നെ വളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയ നമ്മക്ക് പെയ്ത്ത കള്ളുണ്ട് അല്ലാതെ പൊറത്ത വിടുത്ത കള്ളൊന്ന
അത്യാവശ്യ സാധനങ്ങൾക്ക ക്കണ്ട് ഇൻന്റെ അടുത്ത് കിട്ട ഇടാൻ പറ്റുന്നതൊക്കെ ഉണ്ട് ഈ കൈച്ചേന് വള മാല മഹർ അതൊക്കെ ഉണ്ട് പക്ഷേ വേറള്ളതാണല്ലാത്ത ഒരു വളയ ഉള്ളത് രണ്ട് വേറെ രണ്ട് വള ആങ്കിലാണ്
ആ എന്റെ കൈമ ഒരു കൈമക്ക് വള കൊള്ളാത്ത കാരണം ഞാൻ കഴ കൈയ് ചെയിൻ തന്നെ ഇടൽ ഒരിക്കൽ തേങ്ങടലിൽ പോയിട്ട് അവിടെ പോയി അവിടെ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവിടെ കിട്ടിയത് ആ പിന്നെ അത് ഇട്ടിട്ടില്ല പുറത്തു ഊരി പോയിക്കണ്
അനൊക്കെയാണ് അന്നത്തെ അന്നത്തെ കാലത്ത് ഉള്ളോലി ക്ക് വ അപ്പല്ല ഇന്ന് അടിപൊളിയാണ് പക്ഷേ ഇല്ലാത്തൊരു പ്രശ്നം വര എന്ന അല്ല ഇപ്പോ അങ്ങനൊന്ന് കൊടുക്കുന്നില്ല ഇപ്പ പെൺകുട്ടികൾക്ക് നല്ല ടി നല്ലാണ് ചെറിയ ടിമാൻ്റ് ഒന്നും അല്ല കിട്ടാനെ എല്ലാർക്കും ആണൊക്കെോിച്ചി എവിടെയെങ്കിലും പെണ്ണുങ്ങൾ ഉണ്ടെങ്കി നോണ്ടിട്ടോ കൊണ്ടട്ട് വന്നാ ചോയിച്ച കണ്ട
ശരിയാണ് ഈ കൊല്ലവന്റെ എത്ര മോള് ലവ് മോരേജ് ചെയ്യുന്നു ന്നെ
ഉം പിന്നെക്കെ അപ്പ ലവ് മാരേജ് അങ്ങനൊക്കെയാണല്ലോ കാര്യമായിട്ട് നടന്ന് വരുന്നത് എല്ലാത്തിെക്കാട്ടിലും സുഖ സുഖമാണ് പക്ഷെ അത് ദോഷമാണ് ഗുണമാണ്ന്ന് വേണെങ്കിൽ പറയാ ഉം
കാര്യ കിട്ടി കഴിഞ്ഞാലല്ല ത്ര ആ ചെലത് നമ്മള് എപ്പോളും എന്റെ എന്റെ താത്ത എപ്പോൾ പറയും അഥവാ നീ പ്രേമിക്കാണെങ്കിലും നമ്മളെ മതത്തില് നമ്മള ആ ഒരിതില് അങ്ങനെ ആയി കിട്ടിയാൽ മതിന്ന്
വേണ്ട അ അങ്ങനെ ഒക്കെ ആയിട്ട് നമ്മളെ കാലത്ത് അങ്ങനെ പോയി പക്ഷെ ഇന്നത്തെ മക്കൾക്കൊക്കെ ഇപ്പോ എന്തെങ്കിലൊക്കെ
അതെ അതെ
വളരെ കുറവാണ്
ഒരുകണക്കിന് എന്താണ് ഞമ്മക്ക് അതൊന്നാ നന്നായി കിട്ടുകവായാണെങ്കിൽ നല്ലതാണ്
ഉം പക്ഷെ എന്താപ്പ പഠിപ്പിച്ചിട്ടും ഞമ്മക്കല്ലേല്ലോ പഠിപ്പിച്ച എന്താ ഓലക്കന്നെ കാര്യം ഞമ്മക്ക് ഇപ്പോൾ ഒന്നും ഇതാവണം ഒന്നൂല്ല
ഇപ്പൊ ഓള് ഇപ്പൊ ഞാൻന്നി ഇപ്പ പ്ലസ് ടു ഒക്കെ എഴതിന്നില്ലേ അവള് അധികം പ്രായം നോക്കിയ പക്ഷെ എന്താണ് ഇപ്പൊ പെട്ടെന്നൊരാൾക്ക് ഓള കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ആ മോന്ക്ക് അസുഖമായി ചെയ്ത് അപ്പൊ ഒരു വരുമാനവുമില്ല ഒന്നും ഇല്ലല്ലോ പഠ
ആഹ് ആഹ് ആഹ്
അങ്ങനെ പോകുമ്പോഴ നമ്മക്ക്
അതെ ഉ അതെ അതെ അതെ നമ്മി ഞാൻ പഠിച്ചിക്കാണെങ്കിൽ ഇന്ന് ഇപ്പ ഇത്ര ഇത് ഇണ്ടാവൂല്ല മക്കള ചിന്ത
ഉം
അതാ ഓരോരുത്തര് വിധി അങ്ങനെ പക്ഷെ എന്താലും നമുക്ക് പോവാ
നക്ക് ഞാനെന്തൊ കഴിഞ്ഞ എന്റെ അമ്മായിമ്മ വെറുതെ ഇരിക്കണ്ട പഠിച്ചോണ്ടി ടി സി ഒക്കെ അപ്ലൈ ചെയ്ത് അതൊക്കെ ശരിയാക്കി ഗവൺമെന്റിൽ കിട്ടിയതാ പോവാൻ സമ്മയിച്ചില്ല അപ്പൊ എതിനാ പോ ഹസ്ബൻഡ് സാ മച ഉം
ഇവിടെ ഈ പറർണമാര് ഹസ്ബൻഡ് ഏ എങ്ങോട്ടേലും ഞാൻ എങ്ങോട്ടേലും ഒന്ന് പഠിക്കാന എന്തിനേലും അറങ്ങട്ടെ എന്ന് പറഞ്ഞാൽപ്പോൾ പറയും എന്തിനാണ്ണക്ക ഇപ്പോൾ ബുദ്ധിമുട്ട്ന്ന് ചോയിക്കും
അതെ അത എന്നാ ഇതാ പറഞ്ഞന്ന് പിന്നെ ഞാനിപ്പ ഇപ്പൊ ആർക്ക ഇങ്ങനെ തോന്നും ഈ പൊയ്ക്കോ എന്തിനതിനൽ പൊയ്ക്കോ അങ്ങനെ പറയും അങ്ങനെ ആ
കാര്യങ്ങളൊക്കെ നടക്ക ണ്ട് പക്ഷെ എങ്ങനെ ചോദിക്കണ്ടേ എന്നുള്ള മടിയോട ന മ്മളെ പറയുന്നത് പിന്നെ ഇപ്പ കൊറെേ പെണ്ണുങ്ങൾ ഇറങ്ങിക്കോളല്ലോ യൂട്യൂബ് ചാനൽമേ കുറെ ആളുകള് അതൊക്കെ വ ആ ഒരു വരുമാനം വാങ്ങണലൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഒരുപാട് പെണ്ണുങ്ങ ഉണ്ടല്ലോ പ്പോൾ ഫുഡ്‌ ഐറ്റംസിന്റെ റെസിപ്പിയക്കെ ഇട്ടിട്ടും ഒ
ഉം അപ്പ കൊറോണൽ കൊറോണൽ ഇണ്ടായതാണ്പ്പ അതൊക്കെ കൂടുതലും ചിലരു
ഉം ആയിമ ജയിക്കുന്നോലുണ്ട് പരാജയപ്പെടുന്നവരുണ്ട്
ഏത് ജോലിക്കും അതിന്റെ റിസ്ക് ഇണ്ടാവുല്ലോ വേറെ
ഉം അതിനും ഒന്ന് നല്ല റിസ് ക്ക് ഇപ്പ നമ്മള് എന്തെങ്കിലും ഒരു ജോലി എടു ക്കണമെകില്ലേ ഡേ മൈ ലൈഫ് ഇപ്പോ ആണെങ്കില് എല്ലാ അതും ഈ ട്രേ പോഡും പിടിച്ച് നടക്കണം ഫോണും ട്രേ പോഡും പിടിച്ച് നടക്കണം പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല പണിയാണ്
ഉം
അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അയിനും അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട് ചില്ലറ പണിയൊന്നുല്ല
ഉം ട്ടികളെയൊക്കെ ഉറങ്ങിയോ
ആ ഉറങ്ങി അന്തന്നെ ഉള്ളൂ കിടക്കാം ഞാനൊന്ന് അതും കൂടും കഴിച്ചിട്ടും കിടക്കാനായിരുന്നു അപ്പൊ വേറെന്തൊക്കെ ആ എന്ന ശെരി